ഹലോ
ഹലോ
എടി കേക്കാമോനിനക്ക്?
ഹലോ പറഞ്ഞോ
ഹലോ ആഹ് ഇത് കേക്കാവോ റേയ്ഞ്ചൊണ്ടോ ഇപ്പൊ? ആഹ് ഞാനിന്ന് ഇങ്ങനെ വിളിക്കണോന്ന്
സംസാരിച്ചാ
ആഹ് എടി പിന്നെ എന്തെര് വിശേഷം രാത്രി ഹലോ?
ആഹ് പറഞ്ഞോ
ആഹ് എടി ഞാൻ രാത്രിയായോണ്ടാണ് പിന്നെ രാത്രി ആയോണ്ടാണ് പിന്നെ ശബ്ദം കൂട്ടാതെ പയ്യെ പറഞ്ഞത്
ആ
എന്തെര് വിശേഷം പിന്നെ? എടി കേക്കത്തില്ലേ നിനക്ക് ഹലോ? എടി എന്തെര് വിശേഷം? സുഖൊക്കെ തന്നേ നിനക്ക്?
ഏഹ് സുഖം തന്നെ
ഓഹ് എനിക്ക് സുഖം തന്നെയെടി നിനക്ക് സുഖം തന്നെയാ നിന്റെ റേഞ്ച് കട്ടാവ്ണ്ന്ന് തോനുന്നു കേട്ടാ എനിക്ക് കേക്കാൻ പറ്റണില്ലാ.
ആഹ് ഇപ്പ കേക്കാം എടക്കെടക്ക് കേ ക്കാം അങ്ങനെ നീ ചോറൊക്കെ
ആഹ് അനങ്ങാതിരിക്കാ ഓഹ് ചോറൊക്കെ കഴിച്ച്ങ്ങനെ കെടക്കണ് പിന്നെന്തെര് പഠിക്കാനൊക്കെ പോയാ?
ഓഹ് പഠിക്കാൻ ഇന്നെനിക്ക് ക്ലാസ്സിലായിരുന്നെടീ ഇന്നലേക്ക് പോയാ മതിയാ ഇനി പ്പൊ രണ്ടൂസം പോണ്ടാ അങ്ങനെയൊക്കെ നടക്ക്ണ് നിനക്ക് ക്ലാസ്സൊണ്ടായിരുന്നില്ലേ ഇന്ന്
ഓഹ് ഇന്ന് പോയി ഒരു നേരവായി വന്നപ്പം
പഠിച്ചാ അങ്ങനാ എന്തെരു ഏത്
പരീക്ഷയൊക്കെ ഒണ്ടായിരുന്ന് ഇന്ന് കണക്കായിരുന്നു.
ഓഹ് കണക്ക്
പരീക്ഷയെക്കെ കണക്കെന്നെ
മ മൈനസ് ഇണ്ടോടി നിങ്ങക്കും നിങ്ങക്ക് മൈനസ് മാർക്ക് ഇടോ?
മൈനസിതുവരെ ആയില്ലാ ഒരു റേഞ്ചിലിങ്ങനെ പഠിച്ചു പോണ്. തരണതേ ചോദിക്കോള്ളൂ
ആഹ് ആഹ് നാളെ ഏതിന്റെ എക്സാമുണ്ടോ അതോണ്ട് നമ്മക്ക് ഇന്ന് അവധിയിന്ന് നാളെ പ ഏതിൻ്റെയാ?
നാളെന്തെരാ ഫയർമാനാ? അങ്ങനന്തെരോ ഒണ്ട് ഡ്രൈവറാ ആഹ് അങ്ങനെന്തെരോ ഒണ്ട് സാറ് പറയണ കേട്ട്ന്ന്
ഉം
സാറ് പറഞ്ഞ് ആഹ് ക്വസ്റ്റ്യനും കൂടെ ആ ക്വസ്റ്റ്യനും കൂടേയെക്കെ നോക്കണോന്നാണ് പറഞ്ഞേക്ക്ന്നെ. ഇവടെ ഒള്ളത് ഒള്ളതേ കൊറെയൊണ്ട് അപ്പ പിന്നെ അതും കൂടെയൊക്കെ എങ്ങനെ നോക്ക്ണ്
എൽ ജി എസൊക്കെ ഭയങ്കര പാടാണെടീ നിനക്ക് പക്ഷെ പണ്ടെങ്ങാണ്ട് വന്നതല്ലേ ലിസ്റ്റില്
ഓഹ് എനിക്ക് കിട്ടിയതാണ് ആ ഗ്യാപ്പിലങ്ങ് പഠിച്ചിരുന്നെങ്കി
പിന്നെ
ഏഹ് ആദ്യവായിട്ട് പോയി എഴുതിയത് വെറുതെ പോയി എഴുതിയത് ആദ്യത്തേത് പോയി എഴുതി ഏഹ് ലിസ്റ്റില് വന്ന് കട്ടോഫിനേക്കാൾ ഒര് ഏഴെട്ട് മാർക്ക് കൂടുതൽ
എടി അത്രയും മാർക്കുണ്ട് അപ്പൊ നീ വൃന്ദീന്റെറ തന്നെയാ
അതുകൊണ്ടല്ല അത് ഒരു ചോദ്യം തന്നെ റിപ്പീറ്റ് ഒക്കെ വന്ന അത് ഏറ്റ എളപ്പമുള്ള കൊസ്റ്റ്യനായിരുന്നു
ആഹ് എന്നാലും ആവട്ട് പി എസ് സി ല്
അത് മറ്റേല്ല ജൂൺ അഞ്ച് എന്റെ ഒരു
ജൂൺ അഞ്ചക്ക എഴുതിവെച്ച റൈഞ്ച് പോയന്നോന്നുന്നു ഏട്ടാടി കേക്ക്‌ണില്ല റേഞ്ച് ഉള്ളടുത്ത് നിന്നാണ് നേരത്തെ നിന്ന സ്ഥലത്ത് ഇപ്പൊന്നും കേക്ക്ണില്ല എന്താ എന്തു
ആഹ് ഇപ്പ കേക്കാ ഇത്തിരി വിട്ട് വിട്ട് വിട്ട് കേക്ക്ണ് ഇപ്പൊ റെയിഞ്ച് ഭയങ്കര കുറവാണ് നമുക്ക് ഇവിടെ റേയിഞ്ച് കുറവാണ് ഞാൻ ഇപ്പെ ആര് വിളിച്ചാലും ഇങ്ങനെന്നെ റേഞ്ച് ഭയങ്കര കുറവാണ് ഒന്നും കേക്കത്തില്ല